എന്ത ഇരക്കണാ
ഏ അല്ല അവൾക്ക് പള്ളീൽ കഴിഞ്ഞ് വന്നക്കാം ചോറ് കൊടുക്ക
ആണോ അയ്യോപ്പൊ ബുദ്ധിമുട്ടയ്യോ ഇപ്പൊ വിളിച്ചേ
ഇല്ലല്ലേ
ആഹ്
ആഹ് ഇപ്പൊ അങ്ങനെ നോക്കലല്ലേ അവക്ക് വേമ്പ കൊടുത്താ മതി ഇന്റെ വെയക്കെ കഴിഞ്ഞിക്ക്ണ് ഞൻ ഇണ്ടാക്ക കഴിഞ്ഞാ
ആഹ് അതാ നല്ലത് ചൂടോട് കൂടി കഴിക്കാലാ ഉം ആഹ് പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ സമയ ത്തക്കെ അങ്ങനെയായിര്ന്നോ
പ്പൊ പള്ളി പള്ളി കഴിഞ്ഞാലേ
ആഹ്
പള്ളി കഴിഞ്ഞാ പിന്നെ ചെലപ്പോ കൂട്ടാരന്മാരോടൊക്കെ ർത്താനം പറഞ്ഞ അങ്ങനെന്ന് ആക്കത്തിനോള്ളു വര ആഹ് അപ്പൊ പിന്നെ ഞമ്മക്ക്
അത് ശരിയാ വൈന്നേ പണ്ടൊക്കെ ഇതുപോലെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്ക ക് ചെറിയ കുട്ടിക്കെ ആയിര്ന്ന സമയത്തൊക്കെ ഇതുപോലെ നോക്കിയിരിക്കും അവര് കഴിക്ക്ണ നേരത്താ നമ്മള് വെശന്ന് വെശന്ന് വെശന്ന് മടുത്തിട്ടണ്ടകും അപ്പോത്തേക്കും വ കഴിക്കതിര്ന്ന് അപ്പ ചെലപ്പോ നമ്മള് കഴിക്കാതി ക്കുമ്പളായിരിക്കും കുട്ടി എണീക്ക്ണ അപ്പൊ നമ്മള് കഴിക്കല് നിന്ന് നമ്മള് എഴുന്നേറ്റ് പോയി കുട്ടിനെ നോക്കിട്ട് തിരി ചെരുമ്പോ ഇവിടെ ആൾ കഴിച്ച കഴിഞ്ഞിട്ടുണ്ടാവും നോക്കിരുന്ന നമ്മള് മണ്ട പ പണ്ട ഇരിക്കുന്ന കേട്ടോ ഇപ്പൊ ഞാനും അതുപോലെ തന്നെയാ ആഹ് നേരത്തെ കഴിക്കും എള്ളപ്പ അപ്പോ ഞായറാഴചയക്കെ വീട്ടേക്കുന്ന ദസ ആണെങ്കിൽ ഉച്ചക്ക്ക്കാണ് അങ്ങനെയണ ഞങ്ങള എല്ലരോും ഒരുമിച്ചരിക്കും അതല്ലെങ്കി ഞാൻീഈ പിള്ളേര് കഴിക്കനേക്കാ പ പിള്ളേരോട് ചോദിക്കുമ്പോ കുറച്ചു കഴട്ടേ കുറച്ച കഴിയട്ടെന്ന് പറയും അപ്പൊ പിന്നെ ഞാൻ ചിലപ്പോ ഞാൻ തന്നെ ഞാന്ൻ ഉണ്ടാക്കുമ്പോ തന്നെ ഞാനൻ ഇതുപോലെ എടുത്ത കഴിയാം പിന്നെോടേക്കും ആഹ കഴിച്ചു ആഹ് എന്തെങ്കിലുംഴപ്പമണ്ടോന്ന് അറിയാനാ ച ചത്ത പോണ് ഞല്ലേ പോളൂ അപ്പ ടെസ്റ്റ് ചെയ്തിട്ട് കഴിക്കാനാന്ന് പറഞ്ഞ ആദ്യം തന്നെ കഴിക്കും
ആഹ് ആഹ് ഞാനും ആദ്യം തന്നെ ഓലൊന്നും കാത്തിട്ട് കാര്യല്ല
ആ അതെ അതെ പിന്നെ ഇവരൊക്കെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഇവര് പുറത്ത് ചിലപ്പോ വൈകുന്നരം വരുമ്പോ ണെങ്കിൽ ഇവര് ചായ കുടിച്ചിട്ടൊക്കെ വരായിരിക്കും അപ്പൊ ഇവർക്ക് വിശക്കൂല്ല ഇപ്പ വീട്ടിൽ പറഞ്ഞതിന് മുന്നേ യൊക്കെ ചിലപ്പോ ചായ കുടിച്ചിട്ടുണ്ടാവും അല്ലങ്കി എന്തെങ്കിലും കഴിച്ചിട്ടാവുംവിശപ്പില്ല എന്റെ പെരേല് പത്തു മണിയൊക്കെ ആകും അപ്പൊ നമ്മള് അത്രയുസമയം വിശപ്പ് സഹിച്ച് നമ്മള് നോക്കിയിരിക്കണം. ആഹ് അതെ ഞാൻ പിന്നെ ഞാനും എനിക്ക് വിശക്കുമ്പോൾ ഞാനപ്പതന്നെ കഴിക്കും. ഞാൻ ആരെയയും നോക്കാറില്ല. ഉം ആഹ് അഹ് എന്താ ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം എന്തെന്നാ?
അങ്ങനെയൊന്നു ഇല്ല എല്ലാതും ഉണ്ടാക്കും.
ആഹ് പച്ചക്കറിയണോ അതോ ഇറച്ചി, മീനൊക്കെയാണോ കൂടുതല്?
പച്ചക്കറി വെച്ചാ അനി ഇവിടെ ആരു നമ്മൾക്കാർക്കും വലിയ ഇഷ്ടമില്ല പോലും. ഇവർകെക്കെ ഇറച്ചി, മീന്
ഓ ഞങ്ങളടെ വീട്ടിലും അതെ ഞങ്ങൾക്കാ ഉം പച്ചക്കറി വേണ്ട വേണ്ടാ ആകെ കഴിക്കുന്ന ഒരു മോരുകറിയുണ്ട് സാമ്പാറും ഉണ്ട്. അത് രണ്ടും പിന്നെ മറ്റേ ഇറച്ചിയുടെ കൂടെയും കൂട്ടാ ലോ? ഉംഅല്ലാതെ ഒന്നും ഇ
ഞാൻ പിന്നെ കൊറെ തേങ്ങയും കൊറെ ഉള്ളിയക്കെ ഇട്ടണ്ട് ഒക്കെ ഇതാക്കിണ്ട് കൊടുക്കും കുട്ടികൾക്ക് ഓൾക്ക് കൊണ്ടോണച്ചെങ്കി പിന്നെ ഉപ്പേരിയാണച്ചെങ്കി അങ്ങനെ ഒലിച്ച് ങ്ങോണ്ട് വൃത്തിയേടാവുല്ല.
ആഹ് ആഹ്
അപ്പൊ ഉപ്പേരി തന്നെ ഉണ്ടാക്കും കുട്ടികൾക്ക് കൊടുക്കാന് പക്ഷെ അത് ഇവലക്ക് പറ്റൂല.
ആഹ് ഇറച്ചിമീനു അതിന്റെ ടേസ്റ്റ് അതൊരിത്തിരി എന്ത് പറയു ഇങ്ങനെ ആഹ് അതിന്റെ ഒരു മണം അടിച്ചാൽ മതിയേ കഴിക്കാനായിട്ട്. തന്നില്ലേലും കുഴപ്പമില്ലാന്ന് പറഞ്ഞാമതി ഇങ്ങനെ ഇച്ചിരിയാണെങ്കിൽ കിട്ടിയാ മതി അത് കുറച്ച് കഴിച്ചാൽ സന്തോഷമാണ്. പിന്നെ നമ്മുക്ക് പണി എളുപ്പം അതാണ് ഈ പച്ചക്കറി ഉണ്ടാക്കുമ്പോ ഒരു ചാറു കറി വേണം പിന്നെ ഒരു മെഴുക്കുപുരട്ടി വേണം പിന്നെ ഒരു പപ്പടം വേണം പിന്നെ അതിന് തേങ്ങ ചെരകണം നല്ല പണിയാ ഇതാവുമ്പോ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ നമ്മുക്ക് ഉച്ചിക്കലത്തേക്കും രാത്രിലത്തേക്കും ആയി സമാധാനമായി.
ആഹ് ആഹ്
ആഹ് പണി അങ്ങോട്ടു കഴിഞ്ഞു കിട്ടും.
ഉം
ഉം ഇന്നിപ്പോ എനിക്ക് ചെന്ന് കഴിഞ്ഞ് ഇന്നലെ കൊറച്ച് മീൻ വാങ്ങിച്ചത് രാവിലെയാ നന്നാക്കിയെക്കെ വെച്ചിട്ട് പോന്നത് അത് കാരണം ഇന്ന് ഇനി ചെന്ന് മീൻ വെ വെട്ടാനൊന്നും നിക്കക്കണ്ട എല്ലാം വെട്ടിക്ലീൻ ചെയ്ത് പെരട്ടിയക്കെ വച്ചേക്കാ. ആഹ് ചെന്ന് പൊരിച്ചാ മതി അപ്പൊ കരിമീനാണ് ഭയങ്കര ഇഷ്ടമാണ് കരിമീൻ. ച്ചക്ക് നല്ല വിലയുള്ളതുകൊണ്ട് വല്ലപ്പോഴും വാങ്ങിക്കലേ ഉള്ളൂ. ആ ഞങ്ങക്ക് അവിടെ പുഴമീൻ കിട്ടും. നല്ല പറഞ്ഞ പുഴ മിൻ കിട്ടേ വാങ്ങ ട്ടേ അത് ഇങ്ങനേ അത്യാവശ്യം കുറച്ച് ലാഭത്തിലൊക്കെ കിട്ടും. ആ വഞ്ചിക്ക് കൊണ്ട് തന്നെ അവരുടെന്ന് വാങ്ങിച്ചാലേ പിടിച്ചിട്ട് വരുമ്പോ തന്നെ വാങ്ങിച്ച് കഴിഞ്ഞാ നല്ല ജീവനോട് കൂടി ഫ്രഷ് ആയിട്ട് നല്ലത് കിട്ടും. ആ അപ്പം
ലേ രണ്ടുമൂന്ന് ദിവസക്കെ കൂടി
ആഹ് ഇത് നല്ല മീൻ ഇങ്ങനെ എന്താ പറയാ പിടക്കണ മീനൊക്കെ കിട്ടും ആഹ് ഞങ്ങക്കടു തന്നെയാണ് അപ്പൊ നല്ല മീൻ കിട്ടും ചെമ്മീനൊക്കെ നല്ല ചെമ്മീനൊക്കെ ആ ഒരു ദിവസം വാ വീട്ടുകാരൊക്കെ ആയിട്ട് വരു. ചെമ്മീനൊക്കെ കഴിക്കാം. പിന്നെ അ ഭർത്താവൊക്കെയാണെങ്കിലും ജോലി ഇല്ലാത്ത ദിവസങ്ങളില് ഇവിടോക്കെ ഇങ്ങനെ കെട്ടുകളുണ്ട് ചെമ്മീൻകെട്ടൊക്കെല്ലേ ആ അതായത് നമ്മള് നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലം കണ്ടിട്ടില്ലേ പാടങ്ങള് ഈ പാടത്തില് ഉ ആ ഞങ്ങള ഇവിടേക്കെ ഇങ്ങനെ പോകാളിന്ന് പറഞ്ഞട്ട് ഒരു അരിയുണ്ട് കേട്ടിട്ടുണ്ടോ
ഉ ഇല്ലല്ല
ആ ആ പൊക്കാളി അരിയുണ്ട് ഈ പൊക്കാളി അരി അത് എന്താ പറയാ ആറു മാസം ആ സീസൺ കഴിയുമ്പോഴത്തേക്കും അവിടെ മീൻ കൃഷിയാണ് പിന്നെ മീൻകൃഷിയാ ആ അപ്പൊ ഇപ്പൊ കളിയും അരിയും ഇതും ഓരോ സീസൺ വെച്ചിട്ട് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും ഈ മീൻകൃഷിയാണ് ഏറ്റവും ലാഭം അതിനകത്ത് മറ്റേ ചെമ്മീനും കരിമീനും ഒക്കെ ഇട്ട് വളർത്തും പിന്നെ പിലോപ്പി അങ്ങനത്തെ മീനൊക്കെുണ്ട് അപ്പോ അതിങ്ങനെ അത് ഭയങ്കര പൈസക്കാരാണ് ചെയ്യണന്ന് വെച്ചാ നല്ലോണം പൈസ വേണം അതിങ്ങനെ വാടകൊക്കെ എടുക്കാനേ ഈ കെട്ടൊക്കെ പാട്ടത്തിന് എടുത്തിട്ടാ ചെയ്യുക അപ്പൊ അതിന് മൂന്നാല് ലക്ഷം രൂപൊക്കെ വേണം അത് ചെയ്യൻ വേണ്ടീട്ട് പക്ഷെ ആ ആറു മാസം കൊണ്ട് ആ നാല് ലക്ഷം രൂപ മുടക്കി ഒരു പത്ത് ലക്ഷം രൂപക്ക് ഉണ്ടാക്കാം എന്നത്രയും ലാഭമാണ് ആ സംഭവം ആഹ അപ്പൊ ഇതുപോലെ ആ ആറു മാസം ഇത് കഴിഞ്ഞു കഴിഞ്ഞ ഈ കെട്ടിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഷുവിൻന്റെ സമയത്തും ആ ഈ യമണ്ട പ്രേമകഥ സിനിമ ഉണ്ടണോ കടിട്ടുണ്ടോ ദുൽഖർ സൽമാൻ യമണ്ടൻ പ്രേമകഥ എന്ന് പറഞ്ഞട്ട് ഒരു സിനിമയണ്ട് ദുൽഖർ സൽമാന്റെ അതിനകത്ത് കാണിക്കുന്നുണ്ട് ഈ കെട്ട് ഉ കലക്കണതൊക്കെ അ കെട്ട കല കഴിഞ്ഞാൽ നമുക്ക് നാട്ടുകാർക്ക് ഇറങ്ങാം പിന്നെ അപ്പൊ അതില് മീ കുട്ടി മീനൊക്കെ ഉണ്ടാവും അല് അത്ങ്ങനെ വലുത വലുതായി വരുന്ന രിച്ചിട്ട് അപ്പൊ ഇങ്ങനെ എന്റെ കെട്ടിയവനൊക്കെ പോകും അപ്പൊ നല്ല ഈ ചെമ്മീനൊക്കെ നമുക്ക്‌ ഇഷ്ടം പോലെ കിട്ടും ന്നും കാശു കൊടുക്കാതെ കിട്ടുല്ലോ ആ അപ്പൊ ഇനെ വെച്ച ആ പിടിച്ചിണ്ട വരുന്ന അപ്പം അതിങ്ങനെ രാത്രി സമയത്താ പിടിക്കാ എന്നിട്ട് പിടിച്ചിട്ട് വന്നിട്ട് ഇതുപോലെ അപ്പൊ പിന്നെ സുഖമാണ് ഒരാഴ്ച അത്തേക്ക് കുറേ ഉണ്ടാവും ഒരു മൂന്ന് രണ്ട് മൂന്ന് കിലോ ഒക്കെ ചെമ്മീനൊക്കെ ഉണ്ടാകും അപ്പൊ പിന്നെ ഈ ചെമ്മീ നമുക്കത് നന്നാക്കല തന്നെ ഒരു വലിയ ജോലിയാ
ആ ആഹ് പിന്ന കൊറച്ച് ചെറുതും കൂടി ആവുമ്പോ ഏറെ നേരം ഇരിക്കണ്ടേ
ആ അതെ അതെ ഉ പിന്നെ ശരിക്കും വലിയ ചെമ്മീനില ടേസ്റ്റ് ചെറുതാണെങ്കി ചെറുതാണെങ്കിൽ തീരെ ചെറുതാണ് ഉണക്കും പക്ഷെ ഇതങ്ങനെ തീരെ ചെറുതായിരിക്കില്ല അത്യാവശ്യം വലിപ്പുണ്ടാവും നല്ല വലുതായിരിക്കും ഇത്
ആ ആ ഉം കലക്കണന്നൊന്ന് പറയണ്ടോന്നന്ന് വരായിരുന്നു
ആ ഒരു ദിവസം വായോ
അല്ലെ ആ കെട്ട് കലിക്കണന്ന ഒന്ന് പറയണ്ട പറ
വാ എല്ലാരും കൂടി വാ അപ്പൊ ചെമ്മീനും ഞണ്ടും ഞണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടോ
ആ ഞണ്ട് കഴിച്ചിട്ടുണ്ട് പക്ഷേ വല്ലപ്പഴക്കള കിട്ടൂള്ള അങ്ങനത്തൊക്കെ
ആഹ് പക്ഷെ നിങ്ങക്കൊക്കെ ചെപ്പോ അങ്ങ് കിട്ടുന്നത കടൽ ഞണ്ടായിരിക്കും കടൽഞണ്ടിന് ശെരിക്കും ടേസ്റ്റ് ഇല്ല ഞങ്ങളൊന്നും കടല ഞണ്ട് വാങ്ങിക്കില്ല ഈ പുഴഞണ്ടിനാണ് ഭയങ്കര ടേസ്റ്റ് പുഴഞണ്ടിലാണ് നല്ലോണ്ണം മാംസം ഉണ്ടാവുള്ളൂ ആഹ ആതു ഭയങ്കര ടേസ്റ്റ് അതില്ലേ ഒരു ഞണ്ടിന് രണ്ടായിരം രൂപ മൂവായിരം രൂപ വിലയുള്ള ഞണ്ട് വരെ ഉണ്ടാവും വല്യ ഞണ്ടൊക്കെ ഉണ്ട് ഇവിടെ ആ അതൊക്കെ ഇങ്ങനെ ഈ കെയറ്റി അയക്കാൻ വേണ്ടിയ അത്തക്കൊക്കെ കയറ്റി അയക്കാനായിട്ട് വലിയ വലിയ ഹോട്ടലുകളിലേക്കൊക്കെയാണ് അങ്ങനത്തെ ഞണ്ടൊക്കെ കിട്ട കഴിഞ്ഞാൽ അതിങ്ങനെ ഇഷ്ടംപോലെ കിട്ടോന്നുമല്ല അതിങ്ങനെ വളരെ അപൂർവമായിട്ടൊക്കെ കിട്ടും കിട്ടുമ്പ ഇതുപോലെ നമ്മളിങ്ങന ആക്കെങ്കിലൊക്കെ കിട്ടിക്കഴുമ്പഴത്തക്കും ഫോട്ടോ കിട്ടേക്കണോ അപ്പൊ നമുക്ക് കാണുമ്പോ തന്നാ ഭയങ്കര വലതാ ആഹ് ആഹ് എന്നാൽ ചിലപ്പോൾ രണ്ട് മൂന്ന് കിലോ ഒക്കെ ഉണ്ടാവും ഒരെണ്ണ അത്രയും വലിപ്പം ഉണ്ടാവും ഉം നല്ല രസം മീനൊക്കെ ഇഷ്ടംപോലെ കിട്ടൂവിടെ നല്ല നല്ല ലാഭത്തിൽ വാങ്ങിക്കുകയും ചെയ്യാം ഉം ഇങ്ങനെ എന്തെങ്കും എനിക്കുന്ന നിങ്ങളുടെ അവിടുത്തെ അത്രയും വിലയൊന്നും ഇവിടെ ഉണ്ടാവില്ല
ആഹ ആഹ അവിടെപ്പൊ നല്ല നല്ല വിലയാണ് നൂറ്റി എൺപത് ആ ഇരുന്നൂറ്റി ആ നല്ല മീനൊക്കെ കിട്ട മുന്നൂറ്റി നാല്പത് അങ്ങനൊക്കെ കൊടുക്കണം ഇപോ കരിമീ പറഞ്ഞില്ലേ കരിമീൻ കരിമീന ഒന്നും ഇങ്ങട്ട് വരിയന്നെ ചെയ്യൂലേ
ആഹ് ശ പിന്ന കരിമീ വേഗം നമുക്ക് ചീത്തയായി അറിയൻ പറ്റുംഈ ചാള അയേല പോലൊന്നുംല്ല നമുക്കു ഒട്ടുംകൂട്ടാൻ പറ്റില്ല അന് ടേസ്റ്റ് വ്യത്യാസം വരും ഭയങ്കരായിട്ട പിന്നെ നമ്മ പൊടിഞ്ഞും പോവും വക്കിയോ വറക്കയോ ഒക്കെ ചെയ്താല ഫുള് ഇങ്ങനെ ഇങ്ങനെ വെറുതെ പൊടിപൊടി പോലെ ആയി പോകും അത് അപ്പൊ അതുകൊണ്ട തന്നെ അറിയൻ പറ്റും മോശായി കഴിഞ്ഞാലേ ന്താ എന്താ പറയാ ആഹ
പിന്നെ വരും സിലോപ്പികളൊക്കെ കരിമീൻ പറഞ്ഞുകൊണ്ട് സിലോപ്പി കുട്ടികളൊക്കെ അങ്ങനെ വരും
ആഹ ഈ സിലോപിയും ഈ പറഞ്ഞോട്ടും അവിടേക്ക് വരകതന്ന് വെച്ച് കഴിഞ്ഞാൽ വളർത്തണ ഇങ്ങനെ ഞങ്ങൾ ഈ കെട്ടിൽ വളർത്തണതിന് ഉപ്പുള്ള ഉപ്പുണ്ടാവും അതിന് ഭയങ്കര രുചിയാ പക്ഷെ അല്ലാതെ ത്തെ ഈ വളർത്തുന്നതിന് ആ രുചി ഉണ്ടാവില്ല
ആ രുചിഉണ്ടാവില്ല
ആഹ് ഉം ഓരോ സ്ഥലത്ത ഓരോ നിങ്ങള അവിടെ പിന്നെ എന്താ സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്നുന്ന ഉള്ളത്
ഞങ്ങളവിടെ എന്താ ഈ ഇറച്ചി ഇതൊക്കെ തന്നെയല്ലേ
ഉ നിങ്ങളുടെ മറ്റേ നെയ്ച്ചോറും പോതറച്ചിയൊക്കെ കഴിക്കാൻ ഞാൻ വരാട്ടോ എനിക്കതാ എനിക്കതാ എനിക്കതാണ ഇഷ്ടേ ഉ എനിക്ക് രണ്ട മൂന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു സ്കൂ പഠിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ കൊണ്ടരാ അപ്പൊ എന്റെ അവിയല
ആ ചില ആൾക്കാര് അങ്ങനെ തിന്നാല് പര കാരണം വെച്ചൽ കുളിക്കും അങ്ങനത്തെ
പിന്നെ അങ്ങനും പിന്നെ ഞങ്ങക്കൊന്നും അങ്ങനെയൊന്നും ഇല്ലാണ്ടാവും ഞങ്ങളൾ ഇതുപോലെ കൂട്ടാര് കൊണ്ടരുമ്പോ തെക്കും മറ്റേ ഇത് മറ്റേ ആ ഞാൻ അതൊക്കെ എടുക്കും അവർക്ക് ഈ ഇത് മെഴുക്കുരട്ടും അവിയലൊക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ എന്താ പറയാ അവിയലക്കെ വിലക്ക കു ഫുളായിട്ട് അങ്ങിട് കൊടുത്തോളുഎന്നിട് ഞാൻ പറയും ഇത് ഫുള്ള് ഞാൻ ഇങ്ങേട്ട് എടുക്കും പാത്രം നേരെ ഇങ്ങോട് അങ്ങോട്ടും മാറി എടുക്കും ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല ഒരു അതിങ്ങനെ പാത്രം തുറക്കുമ്പോഴേ ആഹ് കൂടാതെ പാ ത്രം തുറക്കുമ്പ തന്നെ വല്ലാത്തൊരു മണവള. ആഹ് ആഹ് നെയ്ച്ചൂടോട് കൂടെ ആണെങ്കി പ്രത്യേകിച്ച്. കല്യാണ വീട്ടിലൊക്കെ പോയി കഴിയുമ്പോഴും അതുപോലെ തന്നെയാള്ളോ. നിങ്ങളുടെ കല്യാണ വീട്ടില് വരുമ്പോ ഭയങ്കര രുചിയാ. ഉം പിന്നെ എന്നാ ശരിയെന്നാ വിളിക്കാം.
ആഹ് ഓക്കേ എന്നാ.